ആ വെക്കേശേഷങ്ങളൊക്കെ
സുഖാണ് അങ്ങനെ പോണ് എന്താ അവിടെക്കെ
ഒന്നുമില്ല എന്താ പണിയ
പണികള് നോമ്പണ്ട് അപ്പൊ അങ്ങനെ കിടന്നതാ
എ ഒന്ന് ർങ്ങിയെകുല്ലേ നോമ്പ് തുൊറക്കുള്ള ഉണ്ടാക്കാൻായില
തർക്കാർ ഞാൻ ഉച്ചക്കൊക്കെന്നെ ഉപ്പൊക്കെ നോമ്പെടുത്തിട്ടില്ല അ ഉപ്പാക്ക് മന്തിചിനി അപ്പൊ അതന്നെയ ഇണ്ട് ഇനക്കായിട്ടൊന്നും വേറെ ഇണ്ടാക്കാനൊന്നും വേറെ ഇണ്ടാക്കാനൊന്നും ആവൂല അപ്പ അതുണ്ട് മാങ്ങ ഉണ്ട് ഇ അതുകൊണ്ട് ജ്യൂസ അടിക്ക
ആ മാങ്ങ ജ്യൂസടിക്കല എങ്ങനെയാണ് പാല് കൂട്ടിട്ടോ
ആ ഞാന് ചെയല് പാലൂട്ടതെയാണ് ഇന്ന് നല്ല ടേസ്റ്റുള്ള മാങ്ങ നല്ല കട്ടിക്ക് അങ്ങനെ തന്നെ പഞ്ചസ ആ കടെന്ന് വാങ്ങിയത അങ്ങനെ ഒത്സലായിട്ട് ഒന്നായിട്ട് ട്ട് വാങ്ങിച്ചത് അഞ്ച കിലോ മാാങ്ങ വാങ്ങിയതാ ഇരുന്നൂറ് രൂപക്ക് ഉം ഇവടെ മഞ്ചേരി നമ്മടെ ഒൾസയിൽ എന്താ നീല മാങ്ങന്ന് പറഞ്ഞിട്ട്
അഞ്ച് അഞ്ച കിലോ ഇരുന്നൂറ് രൂപക്ക അതർക്കെ നല്ല മെച്ചാണ്
നല്ല മെച്ച നല്ല ടേസ്റ്റ് ഉള്ള മങ്ങയാണ് നമ്മുടെ ഹസ്ബൻന്റെ ഫ്രണ്ട് എനിക്ക് മാർക്കറ്റില പണി അങ്ങനെ കഴിഞ്ഞഞ് വരുമ്പോ അങ്ങനെ വാങ്ങിട്ട് വന്നത ഒൾക്കൊണ്ട്രുമ്പ നമ്മൾ കൊണ്ടണ്ട്മ്പിച്ച
കൊണ്ടിരിക്ക മാങ്ങ അല്ലെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടണ് മാങ്ങ ഇനിയിപ്പോ ഏത് കാലത്താണെങ്കിലും കിട്ടിയാലോ ഫ്രൂട്ടിലേ ഭയങ്കര ഇഷ്ടണ അറിയ റെഡിയാണ് പറ്റിയതാണ് എങ്ങനെ
ഐസ്ക്രീം ഉണ്ടാക്ക ജ്യൂസ് അടിക്ക അതിനോട് ഐസ്ക്രീം മ് വിപ്പിംഗങ് ക്രീം വെച്ചിട്ടേ ഐസ്ക്രീം ഇണ്ടാക്കാ നല്ല ടേസ്റ്റ വിപ്പിംഗ ക്രീം നമ്മള് വീറ്റ് ചെയ്ത കാണ്ട് ക്രീമല്ലേ അത് നമ്മള് എ ബീ ചെയ്തിട്ട് ഈ മാങ്ങന്റെ പളുപ്പ് എടുത്ത് നല്ലോ അടിച്ച എന്നിട്ട് ദക്ക് രണ്ട കൂടെ ആ രണ്ട കൂടെ കൂട്ടിക്കാണ്ട ഒന്ന്ന്ന് ഇതക്ക് അല്ലല്ലല്ല ഉം അതൊന്നും അറിയാനും കൂടെല്ല പിന്നെ ക് വേണ്ട നമുക്ക് നെ്സോ അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രൂട്ടി അങ്ങനെയൊക്കെടാ എ വേണെങ്കിൽ നമുക്ക് ഡെക്കറേഷനെ ഒന്നും ഇടാ കടിക്കാന് ചെറിയ മാങ്ങാ പീസ് ഒക്കെ ഇടക്ക ഇടാ അത അറിയൂല മ വിപ്പി ക്രീമന്റെ ടേസ്റ്റേ വരൂല നല്ല ടൈ ട്ട് നമ്മള് സാധാരണ ഐസ്ക്രീമ കൊണ്ട് നമ്മള് ആ സ്കൂപ്പർ വെച്ചിട്ട് ഇങ്ങനെ
എങ്ങനെ ബീറ്റ് ചെയ്യല മിക്സിൽ ഇട്ട് അടിക്കല
ബീറ്റ് ചെയ്യും ബീറ്റർ വച്ചിട്ടന്ന് ന്നിട്ട് ആ എന്നിട്ട സ്കൂപ്പർ
ആ അങ്ങനെ പളപ്പ് എന്താ വെച്ചാൽ നമ്മളത് മിക്സിൽട്ട് അരച്ചിട്ട കൂട്ടല് അതോ ചെറിയ പീസക്കെ കൂട്ടൽ എങ്ങനെയാണ്
മാങ്ങന്റെ പളുപ്പ് നമ്മള് എടുക്കും തോലി മാങ്ങ തോലി എത്തിട്ട് മാങ്ങ മിസിൽന്നടിക്കും അതിന്റെ മുമ്പ് വിപ്പിംഗ് ക്രീം ആക്കി വച്ചിട്ടുണ്ടാവും അ ഇത് രണ്ടും കൂടി ഒന്നാണ്ണ്ട് വെറുതന്ന്ന്ന് ചെറുതായിട്ട് ഒന്നാണ്ട് വീറ്റ് ചെയ്യ തുല്യ ഒന്നും വേടാ അങ്ങനൊന്നും ഇല്ല
ഉം അല്ല വാനില സൻസ് ഒഴിക്കോ പിന്നെ എന്തെങ്കിലും സെൻസോ ഒഴിക്കോ
ഒന്നും ചെയ്യൂല്ല എസൻസും കാര്യങ്ങളൊന്നുംല്ല അങ്ങനെ വി റ്റ് ചെയ്തിട്ട് നമ്മൾ ഏതിലാണ ഒര അടപ്പുള്ള ബോക്സ് കട ഒഴിച്ചെക്കും എന്നട്ട് നല്ലോ ഫ്രീസറില് വെച്ചിട്ട് ആ രാത്രി വെക്കും എന്നട്ട് രാവിലെ എടുത്തിട്ട് നമ്മള് സ്കൂപ്പർ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്ത സാധാരണ ഐസ്ക്രീം കിട്ടുന്ന പോലെ കട്ടി ക്ക് വരേണ്ടിയാ കിട്ടും
കിട്ടും ചെയ്യും അതേ ടേസ്റ്റും കിട്ടും
ആഹ നല്ല ടേസ്റ്റ് ഉണ്ട് പിനൊക്കെന്തേലുമൊക്കെ നമുക്ക് ചേർക്കട്ടോ നട്സോ ഈ പീസ് വാങ്ങന്റെ ചെ ചെറിയ പീസസ് അങ്ങനെ അങ്ങനെ വേണെങ്കി അങ്ങനെയുള്ള ഞാന് പീസ് ഇട വലിയ നട്ട്സും ടുട്ടി ഫ്രൂട്ടിയ ഒക്കെ ഇടും അതൊക്കെ പിന്നെ എടുത്ത കഴിഞ്ഞാലും മേലെ ഡെക്കറേഷനും വെക്കും ചെറീസ്ക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം പെരുന്നാൾക്ക് അധികം ഉണ്ടാക്കള്ളൂ റിച്ചിന്റെ ആഹ ഫിയോനി പറ്റുതാ ഫിയോണ അങ്ങനെന്ത ല്ല അത് പറ്റ
കുച്ച് ഭയങ്കര വിലല്ലേ ഇരുന്നൂറ്റി ചില്ലാൻ രൂപല്ലയേ
ആഹ ഉണ്ട് അത് നല്ലേ സാധനാണ് ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ടേസ്റ്റ് ഇണ്ട് ഉ അപ്പ അറിയോ ഏ ഇത് രണ്ടിലും ഇല്ല മധുരം വിപ്പിംഗ ക്രീമിലും ഉണ്ട് മറ്റേ മാങ്ങയിലും ഉള്ളതല്ലെ മാങ്ങ നല്ല മാങ്ങ ആവണം എന്നള്ളു നല്ല ടേസ്റ്റ് ഉണ്ട് നീല മാങ്ങ ആകുമ്പോ ഇ അധികം തൊലി കുറവായി കാരണം നല്ല അധികം പൊടിയാണ് ഉം
ഞാനും ഇതേപോലെ കേക്കെക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെക്കും കേക്ക് ഇവിടെ കുട്ടികൾക്ക് ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവ ഞാ തന്നെയാണ് കേൾക്കണ്ടാക്കാെ കേക്കൊക്കെ ഉണ്ടാക്കാണെ ഫണന്റെ വിവാന്റെ ഒക്കെ വിവാന്റെ ഒക്കെ ഇ ഇതാകുമ്പോ കുറച്ചുകൂടെ പൈസല്ലേ ചാജ് മ അതും വാങ്ങുല്ല അതെല്ലേ ട്ട ആഹ ആ കേക്കൊക്കെ ഉണ്ടാക്കി പൊറത്ത് സെൽ ചെയ്യണ്ടാ
ഏയ് ഇല്ലല്ല നമ്മൾക്ക് നമ്മളെ വശ്യത്തിന് മാത്രം സെൽ ചെയ്യാൻ ഓവൻ ഇല്ല എനിക്ക്
ആ ഓവ നിൽക്കൂല്ല പക്ഷെ ഞാന് ചമ്പട്ടിൽ ഇറക്കെച്ചിട്ട്ക്കെ ചെയ്യല്ലേ ഞ
ഞാൻ കുക്കറില് സ്റ്റാൻഡ് വെച്ച വണ്ടായിക്ക്
ഞാൻ കുക്കറൽ ഉണ്ടാക്കും ഞാൻ കുക്കർ പത്തനെ ഉണ്ടാക്കും റൗണ്ട ആണെങ്കിൽ മറ്റേതാണെങ്കി അങ്ങന പറഞ്ഞുണ്ടാക്ക അതിന്റെ അടിയില് ബട്ടർ പേപ്പർ വെച്ച് കാണും അങ്ങനെ പറഞ്ഞത് ഉണ്ടാക്കും അല്ലെങ്കിൽ മറ്റേതാണന്നിണ്ടെങ്കിൽ ഒരു ചതുരത്തിന്റെ ഒരു മോൾഡ് ഉണ്ട് ഒരു രണ്ട് കെ ജിന്റെ രണ്ട് കെ ജി ഒന്നര കെ ജിന്റെ ഒരു മോൾഡ്ണ്ട് അത് ഞാൻ വലിയ ചെമ്പട്ടിയില് നമ്മളെ ഒരു മൂന്നിലാന്റെ ചെമ്പട്ടേക്ക് ത തെറ്റിക്കാണ്ട് അതിൽ ഇറക്കി വെക്കും സ്റ്റാൻഡ് തെറ്റിക്കണ്ട് ഇറക്കി വെക്കും അതിന് ഒരു സമയം ഗ്യാസി ചെലവാന്നെ ഉള്ളു എന്നുംങ്ങനെ ഒരു ഓവൻ വാങ്ങണം വാങ്ങനന്ന് വിചാരിക്കും ഒരു ചേച്ചീന്റെ വീഡിയോ ഉണ്ടല്ലോ മ്മള് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കുക്കിംഗ് പഠിപ്പിച്ചെടുക്കുന്ന എന്താ പറയാ ഉ എന്തൊരു മധുസു മഞ്ജു സുധാകരണം അങ്ങനെ എന്തോ പേട്ടുള്ളരു പേരുണ്ട് അവരാ അവര് ഇങ്ങനെ കുക്കിങ് അവര ഒരു എന്താ പറയാ കൂൾബാറും കാര്യങ്ങളൊക്കെ ആയിട്ടും ബേക്കിങ്ങിന്റെ ഒരു സിസ്റ്റങ്ങളൊക്കെ ഇണ്ട് അപ്പൊ അതിലങ്ങനെ ചേച്ചി മൂവായിരം രൂപ രണ്ടായിരത്തിതൊള്ളയിരത്തി തൊണൂറ്റി ഒമ്പത് രൂപക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ ജോയിൻ ഒക്കെ ചെയ്യുന്നങ്ങനെ മെസേജ് വരുന്നപ്പ ഇങ്ങള് രണ്ടയിരത്തി തൊള്ളായിരം കൊടുത്തിട്ടുണ്ട് പഠിച്ചാൽ ഒരു ഓവൻ വേണം ആദ്യം
ഹ ഓവന് വണന്നാ പിന്നെ എല്ലാം ചെയ്യാം നമ്മുക്ക് പൊരിക്കലും തും പിന്നെ ചിക്കനൊക്കെ പൊള്ളിക്കാനൊക്കെ പറ്റും എല്ലാത്തിനും പറ്റണ ഓവന് വാങ്ങിയാൽ മതി
ഒ ടി ജി ഓവണ വങ്ങ ഒ ടി ജി ഓവണ ആണ് എല്ലാത്തിനും പറ്റണ ഓവണ തോന്നുന്നത്
ഉം എങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് വാങ്ങിത് ഞാനിനി സമയാവുമ്പോട് ചോദിച്ച നോക്കണം പൈസ വേണം പൈസ ആയിട്ട് ചോയിച്ചോക്കരുതി അതിന്റെ മുമ്പ് ചോയിച്ചൊക്കെ മറക്കുള്ളൂ അറിയ
അല് പറയണ്ട് നിങ്ങൾ ഒ ടി ജി അ എന്താണെങ്കിലും ഒ ടി ജി ഓവൺ വാങ്ങണം ഒ ടി ജി ഓവൺ വാങ്ങുമ്പോളെ അ എല്ലാത്തിനുംള്ള പറ്റുള്ളൂ പറ്റുള്ളൂ ബേക്കിങ്ങിനാണെങ്കിലും നമ്മളെ ആണെങ്കിലും ഫ്രീ ആണെങ്കിലും എല്ലത്തിനു ആ എല്ലത്തിനും അതുപോലെ ചിക്കൻ ചൂട ചിക്കൻ ചുടലും മറ്റുള്ളതും അപ്പോ ആ ചേച്ചിടെ തിൽ ജോയിൻ ചെയ്തിട്ട് അത് പഠിച്ചവരക്കെപാട് ആൾക്കാർ ചില ആൾക്കാരൊക്കെസ്ഥാപ അങ്ങനെ ഒരു ഇതുപോലെ ബേക്കറി സ്ഥ ഇട്ട് ചില ഒരു വീട്ടിലിരുന്നിട്ട് കപ്പ് കേക്ക് കേക്ക് മറ്റുള്ളത് അതൊക്കെ ആായിട്ട് ജോയിൻ ചെയ്തിട്ട് വേണെങ്കിൽ ഞൻിങ്ങക്ക് ലിങ്ക് വിട്ടേണ്ടാന് എന്താണ് അപ്പൊ അങ്ങനെ ചെയ്തിട്ട് വിക്കണോരൊക്കെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുന്നതാണ് ചേച്ചി ഞാന് വളരെ പകാരം വളരോപകാരം ആഹ ഓമനിയ നമ്മള് ഇനിപ്പോ നമ്മള് അടുപ്പത്തി ഉണ്ടാക്കുന്നക്കാര്ർ ഉഷാറുായിട്ട് നന്നാല് നമ്മള് ഓവള്ളം വെച്ചുണ്ടാക്കുമ്പ തന്നെയാണ് കബ്സ ും ആ കറ കറക്റ്റ് അളവാ കറക്റ്റ് അളവ് എടുത്ത പഠിക്കണം എന്ന് നല്ല ആഗ്രഹം ണ്ട് ബേടിി പ്രസാി ക അ കഴിഞ്ഞപ്പോ എനിക്ക് ദിനോ താല്പര്യ വീട്ടിൽിന്ന് എെങ്കും ചെയ്യൻ പറ്റുന്നത് കട്ടെങ്ക നൾ പുറു പോണ്ട മറ്റേ
ആഹ എല്ലാർക്കും തന്നെ എന്തേലും വീട്ടന്ന് ചെയ്യാം സ്റ്റച്ച് കാര്ങ്ങക്ക്
എങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ അറിയ മക്ക് മോൾക്ക് ഉടുപ്പാണെങ്കിലും മറ്റുള്ളൊക്കെ ഞാൻന്തന്നെയും ചെയ്യല് സ്റ്റിച്ചിങ്ങ് അറിയ അൊന്ന ല്ലയ
സ്റ്റിച്ചിങ്ങും കിയാനും സ്റ്റിച്ചിങ്ങും ഡ്രൈവിങ്ങും ലൈസൻസും ഒക്കെ എടുത്തു
ഓക്കെ ഒക്കെ ഉണ്ട് വട്ടെന്താ പുറത്തേക്ക ഇറങ്ങി പോയിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോ ഒന്നും ചെയ്യണന്നൂ അതന്ന അവസ്ഥ പ്ലസ് ടു കഴി എംടിി സ വീട്ടിൽ നിന്നിട്ട് ചെയ്തു് ഫുള്ളാക്കിയപ്പോ ിഫിക്കറ്റും കയ്യിൽ കിട്ടി പെേതുവരെ ഞാൻൺ ഗോയിങ്ങിലാണ് സി വി ഒക്കെ കൊടുത്തത് ഇപ്രാവശ്യം കിട്ടീന്റെ ദിവസം പിന്നെ കംപ്ലീറ്റ് അതിന്റെ സി വി ആർക്കും കൊടുത്തിട്ടില്ല ഉണ്ടാക്കി മൂന്നണ്ണംവിടെ കൊടു വെച്ചക്കണ് അപ്പൊ പിന്നെ എല്ലാർക്കും ടീ എല്ലാരും കേറിയില്ല ടീച്ചർമാരൊക്കെ കേറില്ല വേക ൻസി
ആ ടീച്ചർ വാക്കൻസി ഇങ്ങ ഉണ്ടാവും പക്ഷെ അത എനിക്ക് താല്പര്യം ഉണ്ടോ അയിനൊക്കെ എനനിക്ക്ിവിടെ എന്താ പുതി അപ്പ അയിനൊന്നും അയക്കൂല ഒന്നന്ന് പോകണ്ട ഉണ്ടാന്നുള്ളതാ
ഉം ഇവിടെ ആദ്യംൊന്നും അതിന് സമ്മതല്ല പിന്നെ ഇങ്ങനെ നമ്മളിപ്പോ ഓരോ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി മാറി മാറി മറിഞ്ഞപ്പോ പിന്നെങ്ങനെ സമ്മയിച്ച ഇപ്പ ഞാന് വീട്ടിൽിഓ ഓൺലൻ ക്ലാസ് എക്കണ്ട് മൂന്നാം ക്ലാസിന്
ആഹ
അത് റിസ്ക്കാ ണ് നിക്ക് തോന്നുന്നത് ഓഫ്ലൈനക്കാര്റിസ് തോന്നുന്നുണ്ട് ഓലൈൻ ക്ലസ്
അത് ഇന്നോട് പറയല്ലേ ഞൻ ആ ഒരു മണിക്കൂർ ആ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കണ്ടെ ചിലപ്പോ നമുക്ക് പറ്റാത്ത സമയ അക്കാരം
ആ ഒരു മണിക്കൂർ വെച്ചാൽ നിക്ക് എടുക്കണ്ട സമയം വരുന്നത് എട്ട് മണി ടു ഒമ്പത് മണിയ ഞമ്മുടെ മക്കളെ പഠപ്പിക്ക സമയം ഇവരവിടെ ിന കി കൂത്തമാരല്ല പടി മൂന്നാളും കൂത്തമാ മൂ മൂന്നാളുണ്ട് മൂത്താള് ഏഴിലാണ് മോന് രണ്ടാമത്തെ ആള് നാലിലാണ് മോള് ചെറിയ ആള് മോനാണ് എൽ കെ ജി ആണ് എൽ കെ ജി കാരനൊക്കെ ഇപ്പ എനിക്ക് മാനും ഓനെ ആകെ നക്കല എന്താ കയ്യെടുക്ക എന്ന കയ്യൊടുക്ക നക്കല ആക നിക്ക അങ്ങനെയാണ്
എനിക്ക് കാലണ്ട് വലിയ ആള് പത്തിലാണ് പിന്നത്തെ ആള് ഏഴിലാണ് പിന്നത്തെ ആള് നാലിലാണ് ചെറിയ ആൾ എൽ കെ ജിയില ഇപ്പ ചേർത്തു ഈ പറഞ്ഞ പോലെ തന്നെ ഹൈവേ ഇാള്ള ഒക്കത്തിന് പിന്നാല അങ്ങനെ കൂടണല്ലോ
ണ്ട അങ്ങനെ മന്തിൊക്കെ ഉണ്ടാക്കി ഓരൊപ്പം ഇരിക്കേന വേണം ഒരു പഠ മെങ്കി നമ്മൾ ഒപ്പ ഏഴാം ക്ലാസ്സണ്ട് പത്താം ക്ലാസ്ാന്ന പറഞ്ഞി് കാര്യല്ല മന്തി മസാല ഇട്ടട്ടോ
കൂടെ നിക്കണം മന്ത് മന്തി ഞാനങ്ങനെ മ അങ്ങനത്തെ മസാലല്ല ഞാൻ ഉള്ളിതക്കാളിക്കെ വാട്ടി ക്ക്അങ്ങനെ അങ്ങനെ മക്ക അപ്പൊ നല്ല ടേസ്റ്റ് ആഹ് കാപ്സിക്കം വെല്ലുള്ളീം
ക്ലിയറാവ്ണില്ലേ
ക്കാളി നല്ല അടിച്ചേർക്കും
ആഹ് പേസ്റ്റാക്കി ചേർക്കും പിന്ന അവര് ചെ ചെറിയ മുറിഞ്ഞ് മുറിഞ്ഞ് കേൾക്കല്
ആഹ് വല്ലുള്ളി വാട്ടും പിന്നെ തക്കാളി നല്ലോ അടിച്ചിട്ട് ആഹ് അതക്ക്ടും തക്കാളി അടിച്ചിട്ട് അതും ചേർക്കും
അതൊന്നിച്ച് എറച്ചീ ചേർക്കണതല്ലേ ഏഹ് ആഹ് എറച്ചി കുത്തികാണ്ട് എറച്ചിന്നാ
അങ്ങനല്ലെ നമ്മള് വാട്ടുമ്പ തന്നെ അയ് ക്ക്ടും ഞാന് എണ്ണേക്ക് മ്മളെ ഫ്ലവർ ഓയില് ചേർക്കൂലേ അപ്പതന്നെ അയ്ക്കിട്ട്ട്ട് അയ്ന്റെ മുമ്പ് മ്മള് പിന്നെ ഏലക്കായ പട്ട ഗ്രാമ്പൂതൊക്കെടുട്ടോ നല്ല ജീരകം പിന്നെ മ്മ്ളെ എന്താ മല്ലി പച്ചമല്ലി അതൊക്കെട്ട് ആഹ് ഉള്ളീം വെല്ലുള്ളി വാട്ടും അയ്ക്ക് പിന്നെ തക്കാളി അടിച്ചത് ചേർക്കും അതൊന്ന് അയിന്നെഷെനി‌ക്കെ ചിക്കനക്കെട്ള്ളു
ആഹ് എന്നിട്ടയ്ക്കെറച്ചിട്ടൊട്ക്കും
ആഹ് ന്നിട്ടയ്ക്ക്ന് മുമ്പെ ഞാന് ചിക്കന് ഏഹ് തുള്ളിച്ചിരി കളറും ഉപ്പും പിന്നെ ചതച്ചതൊക്കെ കൂട്ടീട്ട് വെളുത്തുള്ളീം ചെറിയുള്ളീം ഇഞ്ചിം ആഹ് അത് ചതച്ചത് കൂട്ടീട്ട് ഒന്ന് മസാല തേച്ചടെ വെക്കും ആഹ് അതൊക്കെട്ടിട്ടൊന്ന് മസ് തല കൂട്ടി വെക്കും ആദ്യോന്നൊരഞ്ച് മിൻറ്റ് പത് ത്തിന്റെ കൂട്ടിന്ശേഷാണ് ഈ ഉള്ളിയൊക്കെ വാട്ടാനിക്ക്വാ ന്ന്ട്ട് വേയ്ക്കാണ്ട്ടും അപ്പൊ അതല് കൊറച്ചുംകൂടി അയ്ലേറെ ടേസ്റ്റ്ണ്ട് വെറുതെ ഞമ്മള് വെക്കണ മന്തിലേറെ ടേസ്റ്റ് ഇങ്ങനെ മസാലക്കിട്ട് വെക്കുമ്പള ആഹ് ചോറിനൊര് ഒരു മയം കിട്ടൺണ്ട് പുടിച്ചാന്ള്ളര് മറ്റേതൊര് ട്രൈയെയ്കൊണ്ടല്ലേയിരിക്കും.
ആഹ് അപ്പന്നിട്ട് ആ ആ ന്നിട്ട് വെള്ളം ഒയിച്ചിട്ടയിത്തന്നെ ചോറ് വറ്റിക്കലും.
ആഹ് ചോറ് വേല ചോറ് ഞാന് വേറെവടെ വെള്ളം വെച്ചിട്ടയിലൂറ്റും. ന്നട്ട് ചോറ്ങ്ങട്ട് ഇട്ടൊടുക്കും. ചോറൂറ്റിട്ടൊട്ക്കും സാധാരണ പോലെ തന്നെ. വെള്ളത്തിലാവുത്ര ടേസ്റ്റിട്ടൂല. അതാകെ കൊഴക്കും. ആ ന്നായിക്കോട്ടെ. പിന്നെ വിളിക്കാ. ആഹ്.